ഹലോ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോള് ഓ ഫുഡൊക്കെ കഴിഞ്ഞു
മഴയുണ്ടോ
ഇന്ന് മഴ കുറച്ച് കുറവാ അതിന്റെ ഇടയിലൊക്കെ പയ്യും പിന്നെ നല്ല തക്ക ഉണ്ട ഇന്ന്
ഇവിടെയൊക്കെ മഴ തകർത്ത് പെയ്യ
ആഹ
എല്ലായിടത്തും വെള്ളം കേറെയ്ം ചെയ്തു
ഏ വെള്ളം കേറുന്ന പ്രദേശാ
അതെ വയലം പ്രദേശ
ആഹ ഞങ്ങക്ക്ന്ന അതൊന്നുല്ല
ആഹ എന്താ ജോലിയ്യു ന്നുണ്ടോ അതെ എങ്ങോട്ട് എറങ്ങാൻ പറ്റാസ് ഉ പിന്നെ ഏ എന്തെ വർക്ക് ആഹ
ത് ചെയ്യില്ല
ആ ആ ഓൺലൈൻ ആയിട്ട് ഒന്നുല്ല ലെ
ഏയ് ഒന്നുല
പിന്നെ കല്യാണം കഴിഞ്ഞാണാ
ആഹ കല്യാണം കൈഞ്ഞു
മക്കൾ
മക്കള്ണ്ട് രണ്ടാള്ണ്ട്
ആഹ പഠിക്യാണോ മക്കള്
ആഹ പഠിക്കാ പഠിക്ക
ഉം പിന്നെ ട്രിപ്പൊക്കെ പോയോ ഈ വർഷം
ഓ
ഉം
ഊട്ടീലൊക്കെ പോയിനി കുറച്ച് മുന്നേ
ആ പിന്നെ വി പിന്നെ നല്ല കൃഷിയൊക്കെ ണ്ടോ ചെയ്യുന്നുണ്ടോ
ആ ഒക്കെ കുറഞ്ഞ രീതിലൊക്കെ ചെയ്യ്ണ്ട് അത്വാശ്യം പിന്നെതൊക്കെ ചേമ്പ് കപ്പ അങ്ങനെക്കെല്ലേ കപ്പ കപ്പ ആ
വിൽപ്പ് വിൽ വിക്കലുണ്ടാ
വിക്കാറിലൊന്നുല്ല നമ്മള ആവശ്യത്തിന് ക്കെണ്ടാക്കും ചേന ചേമ്പ് ഇങ്ങനെക്കെ മഞ്ഞള്
ആ
പിന്നെ എം വാഴ
ആ
ഇങ്ങക്കെ ചെ എ ചെയ്യും
അരക്കാനുള്ള തേങ്ങൊക്കെ ഇണ്ടാ വീട്ടില്
ആ അതൊണ്ട് എന്താ ചെയ്യുന്നെ
ഞാൻ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് വേണ്ടി ഒന്നു സെറ്റായിട്ടില്ല
കുട്ടളം ണ്ടോ
നണ്ട് ഏഴ് വയസ്സുള്ള നാല് വയസ്സുള്ളതൊക്കെ ണ്ട് പിന്നെ
മഴയൊക്കെ പെയ്യുമ്പോ ടെൻഷനല്ലേ കുട്ട്യളൊക്കെ പുറ
അതെ അതെ ത പക്ഷെ ന്നാ അതോണ്ട് പിന്നെ സ് സ്കൂള് പോവാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാ വയലും പ്രദേശത്താ നിങ്ങളെ വീട് ഇരിക്കുന്നെ ശളി കളി കൂടി വേണംവരാ എടുത്ത് കൊണ്ടു പോകാൻ അപ്പുറത്തേക്ക് പിന്നെ ചില ദിവസം പിന്നെ നിങ്ങളെ കുട്ടികള് എന്താ എന്താ ആണാണോ പെണ്ണാണോ
രണ്ടും ഉണ്ട് ഒന്നാണ് ഒരു പെണ്ണും ഒരാൾ ഏഴിലും ഒരാൾ എട്ടിലും
ഉം
ഉ വലിയ മക്കളല്ലേ പിന്നെ ഭർത്താവ് നാട്ടിലാണോ
ആ നാട്ടിലാ
ഉ വലിയ ഫാമിലി ആയിരിക്കല്ലേ
ആ എന്റെ വീട്ടിൽ ഞങ്ങള് മൂന്ന് കുട്ടികളാണ് ഹസ്ബൻറ്റിന്റെ വീട്ടില് ഏഴ് ആളുണ്ട്
ആ
ഉം അങ്ങനെ വല്യ കൊഴപ്പല്ല
എന്താ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട മക്കക്ക്
ഓ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എന്താ എനിക്ക് തോന്നുന്നത് വെച്ചാക്കെ ഉണ്ടാക്കി കൊടുക്കും
ആ
ഉം
ഞാൻ യൂട്യൂബിലൊക്കെയ മിക്കതും ഉണ്ടാക്കല് നോക്കിട്ട് പക്ഷേ ചിലതൊക്കെ പാളി പോവും
ഉം ആ ചെലത് ഉഷാറാവും ചേലോരത് ഉഷാറാവും ചേലോരത് ഇതായി പോവുന്ന് പറഞ്ഞ മാതിരി
ആ
ചില സമയത്ത് എപ്പളാ കിടക്കല്
കിടക്ക പിന്നെ ആ പത്തു പത്തരൊക്കെ ആവും
അ വീട്ടിലൊക്കെ വെള്ളം കേറുവോ ഉള്ളിലേക്കൊക്കെ കേറുവോ
ഉള്ളിലൊന്നും കേറൂല പിന്നെ ഏ
ഉം ആ കേക്കണ്ട് പറഞ്ഞോ
പിന്നെ എന്താ പറയണ്ടേ
അലക്കി ഉണങ്ങാനൊക്കെ പാടായിരിക്കൂല്ലേ മഴ പെയ്യുമ്പോ
നിങ്ങൾക്ക് പിന്നെ വാഷിങ് വാഷിംഗ് മിഷീൻ ഉണ്ടാവല്ലേ
ആ ആ ഉണ്ട്
ഉണങ്ങാനൊക്കെ
ആ ഉണങ്ങും ചെയ്യും
ഞങ്ങക്ക്‌ ഒന്ന് വാങ്ങണം അങ്ങനെ ഇരിക്ക അല്ലാണ്ട് ഉണങ്ങി കിട്ടുന്നില്ല ഒന്ന് വാഷിങ് മെഷീൻ അല്ല വേറെന്തോ മെഷീൻ ഇറങ്ങിട്ട്ണ്ട് കേട്ട് ഉണങ്ങാനുള്ള അത് നോക്കി വാങ്ങണം ഏതാ നല്ലേ മൊത്തം മൂന്നാളത് ഉണങ്ങി കിട്ടണ്ടെ
ആ ഇ മഷീന്ന് കൊറച്ചായി കൊറ ആയി മഷീന് അങ്ങനെ മഴ മഴക്കാലൊക്കെ ആവുമ്പോള കാര്യമായിട്ട് ബുദ്ധിമുട്ട് പിന്നെ സുഖല്ലാത്ത സമയത്ത് നമ്മളോട് അൽക്ക അൽക്കണ ഒരു ഭാര ഒരു പണിയാണല്ലോ അത് കഴിഞ്ഞാൽ തന്നെ വീട്ടിലൊരു വി വിധം പണികളൊക്കെ കഴിഞ്ഞ്
ആ ആഹ്
ഉം അത് പിന്നെ അത് നിർബന്ധെനി
രാത്രി വണ്ടാ
കറണ്ടൊക്കെ ഇണ്ടാവലിണ്ടോ
എന്താ
മഴ അങ്ങനെ ആകുമ്പോളേ നാട്ടില് കരണ്ടൊക്കെ ഉണ്ടാവുവോ ചോദിക്കാ
അത് വന്നും പോയി വന്നും പോയി കളിക്കും ഒരു ആ ച്ച്
മക്കളടി കൂടല്ണ്ട്
അതെ ഉള്ളൂ
ഭയങ്കര റിസ്ക് അല്ലേ മക്കള് അടികൂടുമ്പോ
അതെ മൂത്താക്കൂ പിന്നെ അറിയൂ ലാ വെച്ച് ചെറുതിന് അതെ മൂത്താളുണ്ടല്ലേ ചെറിയ ആള് അടി ക്കാത്തത് അറിയും ലാ എന്ന് വലിയ എളയാക്കും അറിയൂല എന്നാ പിനം അടിയ ഉം
അങ്ങനാണ് എല്ലാ വീട്ടിലും
പിന്നേ ഉ പലഹാരൊക്കെ ഉണ്ടാ ണ്ടോ
ഓ ഒക്കെ ഉണ്ടാക്കും ഉം മക്
എന്നാ ശെ അതെ അയിന്റെ അ ഉമ്മകളാ സ്തക്കി നോക്കും
ഇപ്പൊ മൂന്ന് മക്കൾ ഓ ഫോണില്ലാത്ത പരിപാടി ഇല്ലല്ലോ
അതെ ഏ ഹസ്ബന്റാ കൊടുക്കല് ഫോണ് പക്ഷെ ഞാൻ കൊടു ക്കില്ല കാരണം ഞാൻ കൊടുത്ത് കഴിഞ്ഞാല് തിരിച്ച് കിട്ടൂല അത് ഞെറ്റ് തീർ ത്തിട്ടേ തരുള്ളൂ പി
ഹസ്ബൻഡുമാരാവുമ്പോ ഓല് എപ്പളെങ്കിലും അല്ലേ ഉണ്ടാവുള്ളു
അതെ
ആ മറ്റേ നമ്മളാവുമ്പോ സ്ഥിരായിട്ട് നമ്മള് ഇണ്ടാവുമ്പള്ള് ആഹ്
പ എന്റെ കൈ ഞാൻ പെരുത്തൂല എന്റെ കയ്യണ്ട് കിട്ടി കഴിഞ്ഞാല് തിരി ച്ച് തരൂലാന്ന് എനക്ക് അറിയാം അതുകൊണ്ട് ഞാൻ കൊടുക്കൂല ഞാൻ വന്നിട്ട് ഒരിക്ക അങ്ങനത്തെ ഒരു അസുഖം വരിക ഇല്ല ചെലേ മക്കക്കൊക്കെ കണ്ണിനൊക്കെ എന്തൊക്കെയാന്നില്ലേ ഈ
ഏയ് ഇ ആ ഇപ്പൊ എത്രയ ആക്കണ്ട് ഇവിടെ ഹസ്ബന്റിന്റെ സഹോദരിന്റെ കുട്ടിക്കൊണ്ടങ്ങനെ
ഉം ഉം
ക ഉം കണ്ണിന്റെ കാഴ്ചയൊക്കെ പ്രശ്നം
ഓ ഓ ഒരു മലപ്പുറം സ്വദേശി ഏ മലപ്പുറാത്തുള്ള ഒരു പ്ലസ് ച്ചു പഠിക്കുന്ന കുട്ടിക്ക് ഇന്നാത്തെ കണ്ടതാ വാർത്തയില് ഏ ആ കുട്ടിക്ക് ഏ കു കുട്ടിയല്ല പ്ലസ് ടു പഠിക്കുന്ന വ് വിറാ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയന്നെ പിന്നെ അത് എന്താ പിന്നെ ഫോണ് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് തലേല് രക്തം ക വട്ട പിടിക്കാൻ തുടങ്ങി പോലും അങ്ങനെ എന്താ തലവേന്നെയ ശർദി എന്ത്‌ അങ്ങനെ എടുത്തപ്പോ പിന്ന രക്തം കട്ടപ്പിടിച്ചായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച് അത് ഫോണിന്റെ അമിത ഉപയോഗം മൂലാന്ന്
അങ്ങനെ ഏ എന്തോ ഓപ്പറേഷൻ വേണെന്ന് പറഞ് ഐ സി യു ല് കേറ്റി തീ പിറ്റേന്ന് മരിക്കയും ചെയ്ത്
ഉം അതാ തലവേദനാന്ന്റിഞ്ഞ അതാ ഒരു കുട്ടിക്ക് വരുന്ന തലവേദന അങ്ങനെണ്ടായി
ആഹ് ആഹ് അതേന്ന് ഞാനതൊരാൾ സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടതാ അല്ലാതെ ഞാൻ വാർത്തേല് വായിച്ചൊന്നല്ല പക്ഷെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട് വാർ ഇങ്ങനെത്തേത് ന്യൂസിലുള്ളത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇടില്ലേ
ഉം മയക്കാല രോഗങ്ങളൊക്കെ ണ്ടോ
ഇണ്ട്
ഏ
പിന്നെ ഓ
മ മ മഴക്കാല രോഗങ്ങളൊക്കെ ഇണ്ടോ ഉം ല്ലേ എല്ലോടുത്തും ഇണ്ടാവണതാണേ
അതെ
കാലാവസ്ഥന്റെ ഇതൊണ്ട് പലേ അസുഖങ്ങളും ഉണ്ടാവല്ലോ
ആഹ്
പലേല്ല ഒരുവിധം വീട്ടിലൊക്കെ പനി ഇണ്ടാവും
ചെറിയ മക്കൊക്കെ വേഗം വരുന്നേ രോഗം അവര് ശ്രദ്ധിക്കൂലാലോ
ആഹ്
പിന്നെ ങ്ങളെ മക്കൾകൊക്കെ പറഞ്ഞാ കുറച്ച് മനസ്സിലാന്ന പ്രായല്ലേ
ആഹ പറഞ്ഞാൽ മനസ്സിലാവ്ണ പ്രായന്നേ പക്ഷെ അടികൂടെലിൻ ഒന്നും ഒരു മനസിലാവലുല്ല ഹഹഹ രണ്ടാളും അപ്പറം ഇപ്പറം ഇരുത്തി വായിപ്പിക്കണം രാത്രി ആയാൽ പിന്നെ
എന്റെ മക്കളാ എന്റെ മക്കളാ ക്കാക്കി അല്ല എന്റെ മക്ക കൂടെ അവരപ്പ ഇല്ലാണ്ട് എങ്ങോട്ട് കൊണ്ടുപോയിക്കൂടാ കൊണ്ടുപോയ ബൈക്കിനടക്കം അടിയാ വയ്ക്ക്നടക്കം അങ്ങനെ ലോകത്തെ ഏതെങ്കിലും മക്കള അടികൂടുവാ
ക്കെണ്ട് ഉം പിന്നെ എന്താന്നാല്
പിന്ന എന്താ പറയണ്ടേ
ഉം എ എന്നാ ശരി പത്ത് മിനിറ്റ് ഒന്ന് ആയി കാണോ
ഉം ന്നാ ശരിട്ടോ ന്നാ ഓക്കെ ഉം
ആ അവിടെ